ഹലോ കേക്കാമോ
ആഹ് കേൾക്ക്ണ്ട്
പിന്നെ ഫുഡ്ഡ് കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു
പിന്നെ എന്തൊക്കെ ആഹ് കഴിച്ചു പിന്നെ എന്തൊക്കെണ്ട് പരിപാടി
ഏഹ്
പിന്നെന്തൊക്കെണ്ട് പരിവാടി
പിന്നെന്താ പ്രത്യേകിച്ചൊന്നുല്ല ങ്ങള്
പിന്നെന്തൊക്കെ ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു ഫുഡ്
ഫുഡ്ഡ് സാധാരണ ചോറ് ചിക്കൻ
വെറും ക്ക ആഹ് പിന്നെ അവടെ എങ്ങനെണ് ചിക്കൻ കറി ഇവടെ സ്പെഷ്യലൊന്നൂല്ല മീൻകറീം മീൻ പൊരിച്ചതും കോവയ്ക്ക മെഴക്ക്‌ പെര്ട്ടി
ആഹ് ആഹ് ആഹ്
പിന്നെ അവടെ എങ്ങനെണ് ചിക്കൻ കറിയൊക്കെ വെക്കുന്നത്
വടെ സാധാരണ നമ്മള് സവാള വാട്ടി തക്കാളീം പച്ചമൊളകൊക്കെ വാട്ടി ചതവുകള് ട്ട് ട്ട് പൊട് മസാല പൊടികളൊക്കെ ഇട്ട് മിക്സെയ്ത് ചിക്കന്ട്ട് വാ അങ്ങനെണ് ങ്ങളവടെ എങ്ങനെ ക്ക്‌ണ്
ഞങ്ങളവടെ അതുപോലെന്നെ വെയ്ക്കുന്നെ
ആഹ് ആഹ് ആഹ് എങ്ങനെണ്ട് അവ്ട്ത്തെ കാലാവസ്ഥൊക്കെ ന്ന്
ആഹ് ഇവടെ ഇപ്പൊ വെയിലാണ്
വെയിലാണ് ലെ ഇവടിം വെയിലാണ് മഴക്കാലാണ് മഴല്ല ഭയങ്കര ചൂടാണ്
വടിം ചൂടാണ്
ആഹ് കൃഷിയൊക്കെ ണ്ടോ വീട്ടില്
ന്തോ
കൃഷിയൊക്കെ ണ്ടോ വീട്ടില്
പ്പൊ കൃഷി അങ്ങനൊന്നും ല്ല
ആഹ് ആഹ് ആഹ്
പിന്നെന്താണ്
എന്താ മ
പിന്നെ എന്തൊക്കെ ഫുഡ് ഇല്ല ഇല്ല.
ആഹ് ആഹ്
ഏഹ് ഇങ്ങ വീട്ടില് ആരൊക്കെയുണ്ട്
ഞങ്ങ വീട്ടില് എനിക്ക് മൂന്ന് മക്കള്ണ്ട്
ആഹ്
പിന്നെ ഏഹ് ഞാൻപ്പൊ ഇന്റെ സ്വന്തം വീട്ടിലാണ് ഇപ്പോ പ്രസവിച്ച് കെട്ക്കാണെ
ആഹ്
ഇന്റെ അവിടെ ഹസ്ബൻന്റ് ഇണ്ട് ഹസ്ബന്റിന്റെ ഉമ്മ ഉണ്ട് ഒരു പെങ്ങള്ണ്ട് പെങ്ങള് കെട്ടിച്ച് നാല് കുട്ടികളുണ്ട്.
ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ പിന്നെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്ക അറിയ
ഫുഡ് ഫുഡ് ആഹ് ഒരു വിധം സാധാരണ ഉണ്ടാക്ക്ണൊക്കെ ഇപ്പൊ പഠിച്ചു കല്യാണം കഴിഞ്ഞതോടെ പഠി ച്ചു ആദ്യം ഒന്നും അറീലേനി
ഇപ്പൊ എല്ലാതും പഠിച്ചു. നിങ്ങൾക്ക് ഒക്കെ അറിയോ
പിന്ന മസാല ദോശയൊക്കെ അറിയാമോ.
മസാല ദോശയല്ല. സാധാരണ ഉണ്ടാക്കണൊക്കെ ഉണ്ടാക്കുള്ളൂ അല്ലാതെ ഏഹ് പിന്നെ അറിയോച്ചാ ഒക്കെ ഇപ്പം യൂട്യൂബ് നോക്കിക്കാണ്ടാണല്ലാം നമ്മള് ഉം ഉണ്ടാക്കാറ്.
ആഹ്.
അപ്പൊ മസാലദോശ ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ല
പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക അറിയാമോ
ഏഹ്
സ്നാക്സ് ഒക്കെ ഉണ്ടാക്കോ
ആഹ് സ്നേക്ക്കളൊക്ക ഉണ്ടാക്കും
ആഹ്
ഇങ്ങൾ ഇണ്ടാക്കോ
ഞങ്ങളിവിടെ അങ്ങനെ ഉണ്ടാക്കാറൊന്നുല്ല വല്ലപ്പോഴും പൊറത്ത്ന്ന് വാങ്ങിക്കും
പൊറത്തുന്നു വാങ്ങലാ ഏഹ് ഫുഡ് മറ്റേ ഉച്ച ഭക്ഷണം ചോറൊക്കെ
ചോറൊക്കെ ഇവിടെ വെയ്ക്കും
അല്ല സ്നാക്കുകളൊക്കെ പൊറത്തുന്ന് വാങ്ങലാ
ആഹ് അത് ചെലപ്പൊഴേ വാങ്ങിക്കൊള്ളൂ വല്ലപ്പോഴും
ആഹ് ആഹ് ആഹ് നിങ്ങളെ വീട്ടിലാരെക്കെണ്ട്
എന്റെ വീട്ടില് അച്ഛനമ്മ അനിയൻ പിന്നെ ഞാനും ഹസ്ബന്റും
ആഹ് ആഹ് ആഹ് അനിയൻ പറഞ്ഞ ഹസ്ബന്റിൻ്റെ
അല്ല അല്ല ഇന്റനിയൻ
ഇങ്ങളെ ആഹ് ആഹ് ആഹ് പിന്നെ എന്തേം വർക്കെയ്യ്ണ് ണ്ടോ
ആര് ഞാൻ ഇല്ല ഇല്ല ഞാൻ ഓൺലൈൻ വഴി ചെറുതായിട്ടൊക്കെ വർക്ക്‌ ആഹ്
എനി സൺസിസ് പ്പാവാറുണ്ടോ
എന്തോ
സൺസിസ് ആവാറുണ്ടോ ഓൺലൈൻ വർക്കൊക്കെ സൺസിസ് ക്കൊയി പോകാറുണ്ടോ
ആ
അങ്ങനെയൊക്കെ പോകുന്നു
ഏ
ആ അങ്ങനെയൊക്കെ പോവുന്നു
ഞാനും ഓൺലൈൻവർക്കൊക്കെ ചെലതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എല്ലാതും സൺസിസ് ആവാറില്ല
ആ
സൺസ് എല്ലാ ഓൺലൈൻവർക്കും വിശ്വസിക്കാൻ പാടില്ല
ആഹ്
ക്യാഷ് അടച്ചിട്ടുള്ളതും ക്യാഷ് അടക്കാതെയും ഒക്കെ ഇണ്ടാവാറുണ്ടല്ലോ
ആ നമ്മള് ഞാൻ പൈസ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്കും കേറത്തില്ല ഞങ്ങളിങ്ങനിപ്പ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആ നന്നായി അതിലൊള്ള ഞാൻ കേറൂ ഇൻവെസ്റ്റ് വെന്റുള്ളതൊക്കെ കേറിയാ ചെലപ്പോ അവര് നമ്മളെ പറ്റിച്ചിട്ട് ഞങ്ങക്ക് നമ്മക്ക് നഷ്ട്ടൊരിക്കും അവർക്ക് ലാഭോയിരിക്കും പിന്നെന്തൊക്കെയാണ്
ആഹ് ആഹ് ഇന്റെടയ്ക്ക് സ്റ്റെക്കായി പോയി
ആഹ്
കേൾക്കണില്ല റേഞ്ച് റേഞ്ച് ഇഷ്യൂ ഉണ്ടോ അവിടെ
ഇല്ല ഇല്ല
ഏ ഏ എടക്കൊക്ക് ഇപ്പൊ കേക്കണ് ണ്ട് എടക്കൊന്നു സ്റ്റെക്കായി പോയി കേട്ടിട്ടില്ല
ആഹ്
എല്ലാം എല്ലാ സിമ്മിനും റേയ്ഞ്ചുണ്ടോ
ഇവിടെ അങ്ങനെ മം റേഞ്ച് കൊഴ കൊഴപ്പല്ല
ഏ വൈഫൈ ആണോ അതോ നെറ്റ്ക്കെ ഫോണെക്കെ റീചാർജ് ആണോ
ആഹ് റീച്ചാർജ്ജാ
ആഹ് റീചാ
ഉം
ഹസ്ബന്റെന്താ ചെയ്യുന്നെ
ഹസ്ബന്റ് ഡ്രൈവറായിട്ട് വർക്കെയ്യുന്നു
ഡ്രൈവറാ ആഹ് ആഹ്
ആഹ്
എന്റെ ഹസ്ബന്റും ഡ്രൈവറന്നെയാണ് ലോറി ആണോ
ആ അല്ല ഹോസ്പിറ്റലില്
ഹോസ്പിറ്റലില്ലോ
ആഹ്
എന്താ ഹസ് ആംബുലൻസാ
അല്ല അല്ല ഈ ഫുഡ് ന്റെ
ഫുഡ് ഡെലിവറി ചെയ്യണോ ആഹ് ആഹ് എങ്ങനെ വർക്ക് ഇത് ഒക്കെ ഒണ്ടോ ജ ബിസി ആയിട്ട് വരില്ലാറുണ്ടോ തെരക്കുണ്ടാവലുണ്ടോ
ആ തെരക്കൊക്കെ ഒണ്ടാവാറുണ്ട്
വീട്ടില് രാത്രി വീട്ടിലുണ്ടാവതോ രാത്രിം പോകെണ്ടി വരോ
ചെലപ്പോ രാത്രി പോവേണ്ടി വരും
ഏ ഏ
പിന്നെ അവിടെ ആരൊക്കെയുണ്ട്
ഇവിടെ ഞങ്ങള് വല്യ ഫാമിലിയാണ് എട്ട് മക്കളുണ്ട്
ആഹ് ആഹ്
എട്ട് പെൺമക്കളാണ് ഞങ്ങെല്ലാവരെയും കെട്ടിച്ചയച്ചു ഇനി ഒരാളും കൂടെയുള്ളു ഡിഗ്രിക്ക് പഠിക്കയാണ്
ആഹ് ആഹ് പിന്നെ മക്കളൊക്കെ എന്ത്‌ ചെയ്യുന്നു
മക്കള് ഒരാള്- നാലാം ക്ലാസ്സിലാണ് രണ്ട് ചെറിയ മക്കളാ
ആഹ്
നൈസലിൽ ൽ ചേർത്തീട്ടില്ല
ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാനറിയാം
ഫുഡ്- സാധാരണ ഞാൻ പറഞ്ഞില്ലേ ചൊറ് ചിക്കന് ബിരിയാണി മന്തിയൊക്കെ വെക്കുവോ നിങ്ങള്
ഇല്ല ഇല്ല
ഇപ്പൊ ബിരിയാണിയ
ബിരിയാണി ഇവിടെ അമ്മയാണ് വയ്ക്കുന്നത് എനിക്ക് അങ്ങനെ അത്രക്ക്-
ഇല്ലയില്ല ഇങ്ങളെന്താ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ എന്താ ചോറ് ഫുഡ് വാങ്ങാറാണോ
ഇല്ല ഇല്ല ഞങ്ങളിവിടെ വയ്ക്കും
വെയ്ക്കോ എന്താ വെയ്ക്കല്
ചെലപ്പം ബിരിയാണി വെയ്ക്കും ബിരിയാണിയും ചിക്കനും വയ് - ചിക്കൻ അല്ലെങ്കിൽ ബിരിയാണി ബീഫ് അങ്ങനെയൊക്കെ വക്കും
ആഹ് ആഹ് ആഹ്
അവിടെയൊക്കെ എങ്ങനെയാണ്
ഇവിടെ ഞങ്ങള് ഇപ്പം പെരുന്നാള് എങ്ങനെ- ഇതൊക്കെ വരുമ്പോള് ബിരിയാണി മന്തി മന്തി ഞാൻ വെച്ച് - ടില്ല മന്തി പിന്നെ ഞങ്ങള് അധികം പൊറത്ത്ന്ന് വാങ്ങാറാണ് മന്തി അങ്ങനെ ഇതാക്കലില്ല ബിരിയാണിയാണ് സാധാരണ
കട്ട്ലെറ്റ് ഒക്കെ ഒണ്ടാക്കാറിയാമോ കട്ലെറ്റ് ഒക്കെ ട് അറിയാ ഒണ്ടാക്കാൻ
ആ കടലെറ്റ് ആ കെഴങ്ങ് കൊണ്ട് ഉള്ളത് അതൊക്കെ നോമ്പ് ഒക്കെ വരു - വരുമ്പള് നോമ്പൊക്കെ വരുമ്പള് എണ്ണക്കടികൾ അധികം കട്ലെറ്റൊക്കെണ്ടാകും. ക്കറ ണെങ്കി ഉണ്ടാക്കലാണ് പൊറതുന്ന് വാങ്ങാറില്ല. ഇത് അത്ര ഇഷ്ടല്ല അത് ഞങ്ങളങ്ങനെ വല്ലാണ്ട് ഇണ്ടാക്കലില്ല ഞങ്ങള് സമൂസ പഴംപൊരിയ ഏഹ് ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെയുള്ളതാണ് ഞങ്ങളധികം ഉണ്ടാക്കാറ് സമൂസ മസാല കൂട്ടും പച്ചക്കറി കാണാണെങ്കിൽ പച്ചക്കറി മസാല കൂട്ടും.
ആഹ്
ഏഹ് പട്ടാണി കിഴങ്ങ് ക്യാരറ്റ് പിന്നെ ചതവുകളിടും ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതവുകളെ
പിന്നെ മസാലപ്പൊടി ഇടും പെരുംചീരപ്പൊടി അങ്ങനൊക്കിടും പിന്നാ ബീഫൈറ്റിടും ബീഫൈറ്റ് ഇതുവരെ ഞാൻ അങ്ങനെ കൂട്ടിയിട്ടില്ല
ആഹ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കറിയോ
ആഹ് കട്ലറ്റ് കിഴങ്ങല്ലേ
ആഹ് അതെങ്ങനെയാണ്
അത് കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് പിന്നെ വല്ല്യ പണിയില്ല റെ റെസ്ക് പൊടിയും ഒക്കെ അങ്ങനെയൊക്കെയല്ലേ
ഉം
അത് വല്ലാണ്ട് ഇണ്ടാക്കാറില്ല അത് ഇവർക്ക് ഇവിടെ ഇഷ്ട്ടല്ല അപ്പൊ പിന്നെ അങ്ങനെ ഇണ്ടാക്കാറില്ല ഉം
ആഹ് പിന്നെ വേറെന്തൊക്കെ സ്നാക്സാ ആറി
വേറെ പിന്നെ നെയ്യപ്പം ഉണ്ണിയപ്പം
ആഹ് നെയ്യപ്പൊക്കെ എങ്ങനെയാണ്
നെയ്യപ്പം ചാ പച്ചരി വെള്ളത്തില് കുതിർത്തിട്ട് അരച്ച് വെക്കും. അതിക്ക് മൈദീം ഏഹ് റവ തരിയില്ലെങ്കി റവ കൂട്ടും ശർക്കര ശർക്കര പാനി
ആഹ്
അങ്ങനെ പുട്ടും പിന്നെ അയിക്ക് ആഹ് അങ്ങനെ പിന്നെ മാവ് നേരത്തെ അരച്ചു വെക്കും.
ആഹ്
എണ്ണയില് പൊരിച്ച് ഇങ്ങള് ഉണ്ടാക്കാറുണ്ടാ നെയ്യപ്പൊക്കെ
ഇല്ല ഇല്ല ഞങ്ങള് ഇതുവരെ ഒണ്ടാക്കിയിട്ടില്ല.
ഏഹ് വിഷു ഒക്കെ വരുമ്പോൾ പൊറത്തുന്ന് വാങ്ങാ
വിഷു വരുമ്പം
വിഷുന്ന് സ്നാക്കൊക്കെ ഒണ്ടാക്കാറില്ലേ
ഇല്ല ഇല്ല പായസവാണ് വെക്കണത്
പായസാ ഏഹ് എനിക്കത്ര പരിചയില്ല പണ്ടൊക്കെ ഞങ്ങള് ഞങ്ങളവിടെ അടുത്തുള്ളോലൊക്കെ അങ്ങട്ടോ ഇങ്ങോട്ടൊക്കെ ഇതാക്ക ഇപ്പോ പിന്നെ അതൊന്നും അറിയില്ലട്ടോ
ആഹ് ഇവിടെ നമ്മള് വിഷൂന് ചോറും ഊണ ഊണായിട്ട്
ആഹ് എനിക്ക് ഊണൊക്കെ നല്ല ഇഷ്ടാണ് കല്യാണങ്ങളൊക്കെ വരുമ്പോള് അതാണ് എനിക്ക് വല്ല്യ ഇഷ് ടം ബിരിയാണിനെക്കാട്ടിലും ഊണാണ് ര ഇഷ്ടം.
പിന്നെ കൊറച്ച് തലകറിയൊക്കെ കറികളൊക്കെ തൊട്ടുകൂട്ടി കാണുള്ളൂ
ആഹ് ആഹ്
പിന്നെ പായസം കാണും
പായസലെ ഉം ഉം
ആഹ് അങ്ങനെയട്ട് കാണും
ആഹ് ആഹ്
പിന്നെ വെക്ക്‌ട്ടാ
ആഹ് ആയിക്കോട്ടെന്നാ ശരി
ആഹ് ഓക്കെ ശരി